ഹലോ
ഹലോ പറഞ്ഞോളൂ.
ആ കേൾക്കാമോ
ഹലോ
ഹലോ കേൾക്കാ
ഓ കേൾക്കാം
എന്തൊക്കെയാണ്ട് വിശേഷം
സുഖായിരിക്കുന്നു
ഇന്ന് വർക്ക് കഴിഞ്ഞോ
ഓ ഇന്നത്തെ എല്ലാം ഫ്രീ ആയിപ്പോ വർക്കുകൾ എല്ലാം തീർന്നു മഴയുണ്ട് ഫുഡ് എല്ലാം കഴിച്ച് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു
ആണോ ഇന്നലെയും മിനങ്ങാന്നൊക്കെ എങ്ങനെയുണ്ടായി
ഇന്നലെ മിനങ്ങാന്നൊക്കെ മഴയൊക്കെ കുറവ ഇല്ല ഇന്നലെ ഒന്നും തീരെ പെയ്തില്ല ചെറുതായിട്ട് ഇന്നിപ്പോ രാവിലെ പോയി അത് ഇന്നിപ്പോഴും പെയ്ത്
ഓ ഓ
ഓ
നല്ല കാലാവസ്ഥയാ ചെറുതായിട്ട് കൂളായി വരുന്നുണ്ട് ഏ
ജോലിക്കൊക്കെ അപ്പൊ എങ്ങനെ പോണം
ജോലിക്ക് മ്മള് പുറത്തു പോവേണ്ട ആവശ്യല്ലല്ലോ കൂടുതല്
ഓയി ഫാ ഫം ഓ ഓക്കെ ഓ
അത് കുറവാ
വീട്ടില് ആരൊക്കെയുണ്ട്
വീട്ടില് വൈഫുണ്ട് മക്കളുണ്ട്
മക്കളക്കെ എന്തെയ്യുന്നു
മക്കളെല്ലാം പഠിക്കുന്നാ ഏ
എത്രെലാ പഠിക്കുന്നെ
ഒരാള് പത്തില് ഒരാള് എട്ടില് മൂന്നില് ഇങ്ങനെയൊക്ക വിളിക്ക്ന്നത്
അടുത്തുള്ള സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്
അല്ല കുറച്ച് ദൂരാ ഒരു പത്ത് കിലോമീറ്റർ ദൂരെ പോണം
അയ്യോ നല്ല ലോങ്ങാണല്ലോ
സ്കൂൾ ബസ്സ് വരും
സ്കൂൾ ബസ്സ് ഉണ്ടല്ലേ എല്ലാർക്കും
ഏ
എല്ലാർക്കും സ്കൂൾ ബസ്സ് ഒക്കെ ഉണ്ടല്ലേ
ഓ സ്കൂൾ ബസ്സ് ഉണ്ടല്ലോ
ട്യൂഷനൊക്കെ പോവുന്നുണ്ടോ ഏ
ട്യൂഷന് പോകുന്നൊന്നുല്ല ഓൺലൈൻ ട്യൂഷനാ
ആ വെക്കേഷനായിട്ട് പുള്ളേര് ട്രിപ്പൊക്കെ പോയോ
വെക്കേഷനായിട്ട് അങ്ങനെ പോവാൻ കഴിഞ്ഞിട്ടില്ല സാഹചര്യങ്ങൾ അനുകൂലല്ലായിരുന്നു
ഓഓ സിനിമക്കിട്ടേ
ഏ
പിന്നെമ്മ
എങ്ങനെ
സിനിമക്കൊക്കെ കൊണ്ടുപോയോ
ഇല്ല ഇല്ല നമ്മള് അങ്ങനെ പോവാറില്ല
ഓ ഒ ടി ടി റിലീസ് തും കാണാറില്ല
ഇല്ല അങ്ങനെ ഫിലിം കാണാറില്ല കാണുന്ന വകുപ്പല്ല
ആണോ പാട്ടൊക്കെ കേക്കാറുണ്ടോ
പാട്ട് അങ്ങനെ ഇതായിട്ട് ഇരിക്കാറില്ല ഫേസ്ബുക്കില് ഒക്കെ വരുന്നേരം എന്തെങ്കിലൊക്കെ റീൽസൊക്കെ വരുന്നേരും എന്തേലൊക്കെ കാണാന്ന് കേൾക്കാന്നല്ലാതെ അതിനായിട്ട് നിൽക്കാറില്ല ഹും ഏ
ഹോബീസ്
ഹോബീസ് എന്നാള്ളെ ഇതൊക്കെ തന്നെ ഫേസ്ബുക്ക് ഫ്രീ ടൈമ്ണ്ടെങ്കില് ചെലപ്പോ ഫേസ്ബുക്ക് യൂട്യൂബ്
അങ്ങൻതെ ആപ്പുകളെല്ലാം ഉപയോഗിക്കാന്നല്ലാണ്ടെ വേറെ കൂടുതലൊന്നുല്ല
വീട്ടിലെ ചെടിയൊക്കെ ഉണ്ടോ
ഓ ശടി വല്ല എന്താ
വൈപ്പ് അടുക്കള തോട്ടം വന്ന്
കുറവാ
അോലും ഉണ്ടോ ചറച്ചും
ഏ കുറച്ച് ആഹ കൊറച്ചല്ലാംന്ന
ഹെപ്പിംഗ
ആഹ
വൈഫിനെ ഹെല്പ് ചെയ്യൂ
ആ ഹെല്പ്പ് ചെയ്യാറുണ്ട് കുറച്ചൊക്കെ നമ്മള തന്നെ തോട്ടത്തി പുറത്തൊക്കെ പണിയെടുക്കുന്ന നമ്മൾ തന്നെ
ആഹ അതാ ചോയിിച്ച അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാം കിട്ടുവ അല്ലന്ന്
ഇ ആത് ചെറിയ ചെറിയ സംഭവങ്ങള പിന്നെ ഇല ഇല കറിക്കുള്ള ഇലകൾ കിട്ടും പിന്നെ ർ തേങ്ങ നാളികേരം ആ പി സംഭവങ്ങളൊക്കെ പിന്നെ കറിവേപ്പില ആഹ
പൂന്തോട്ടൊക്കെ ഉണ്ടോ
ഇല്ല അങ്ങനെ പന്തോട്ടൊന്നണ്ടാവ ചെറുതായിട്ടള്ളൂ നമ്മൾെന്താ വർക്ക് ചെയ്യുന്ന
വർക്ക് ചെയ്യുന്നില്ല ഹൗസ് വൈഫ് ആാണ്
ആഹ്
കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത കൊണ്ട്
ആ ആഹ് ജോബൊന്നുംല്ലല്ലെ
ഉണ്ടായിരുന്നു ഇപ്പൊ ക്ക ചെയുന്നില്ലരുന്നു
ഉം പിന്നെ മക്കള്
ഇല്ല കുട്ടികളൊന്നുമല്ല
ആഹ ഹസ്ബന്റോ
ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്
എന്താ ജോലി
ഹസ്ബന്റ് പുറത്തായിരുന്നു എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇപ്പ നാട്ടിലുണ്ട്
ഉണ്ടാ ആൾക്കെന്താ നാട്ടില എന്താ ജോലി വന്നല്ലേ
റോട്ട് എടുത്തിട്ടുണ്ട്
ട്ടോ
ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോക്കൊണ്ടിരിക്കുന്നുണ്ട് ട്രീറ്റ്മെന്റ്
ആഹ എന്ത്ന്റെ അസുഖാണ്
കൊടൽ
ആഹ എത്ര നാളായി തുടങ്ങിട്ട്
ഒരു ഉ രണ്ട മൂന്ന് വർഷ ആവുന്നു ഈ ഈ കഴുതിൽ കുറച്ച് സിവിയർ ആയിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് വന്നു കുറച്ചു നാളായിട്ട് കുറച്ച് സിവിയറ ആയിരുന്നു അപ്പൊ അതിന്റെ ആവശ്യത്തിനൊക്കെ
ആഹ അനെ സുഖമായി വരുന്നുണ്ടോ
ആഹ സുഖമായിട്ട് വരുന്നുണ്ട് ഡോക്ടർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നണ്ട്
ആഹ് എവിടെ ഹോസ്പിറ്റൽ എവിടെന്ന് ആഹലിയ ഹോസ്പിറ്റലാ
ആ അതെ അതെ സ്പെഷ്യാലിറ്റിയ ആണ്
ആ അതെ അ പൂർണ്ണായിട്ട് മാറ
ആ അതൊന്നും അറിയില്ല ഡോ ട്രീറ്റ് ചെയ്യുന്നുണ്ട് നേരതെ അപേക്ഷിച്ചു നല്ല ബെറ്റർ ആവുന്നുണ്ട്
ആ ആ മാറുന്ന അ സുഖം തന്നെയല്ലേ
ആഹ അതെ അതെ
ആഹ ഉഹ അ അതായിട്ട് എന്താ ബുദ്ധിമുട്ടുകള് അസുഖങ്ങള് കൊണ്ട്
ആഹണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട മും കാര്യങ്ങളൊക്കെ ഉണ്ട്
ആ ആ വേദനകള് പൈൻ എന്തേലും ഉണ്ടോ
സ്റ്റോമക് പെയിൻ
ഏ
അങ്ങനെയൊക്കെ
ആ വേഗം സുഖമായി വരത്തന്ന് പ്രാർത്ഥിക്കുന്നു
ആഹ
ആ ഉ അപ്പൊ ജോലിയൊന്നുമില്ലല്ലെ
ഉണ്ടായിരുന്നു വയ്യാത്ത കൊണ്ട് ക്കാണ് അല്ല ഐത്തി അയിത്തി
ആഹ
കംമ്പ്യൂട്ടർ
എങ്ങനെ ഐടി ആഹ ഹഹ ഹഹ
ഉ ഉ
ഏതോ ഫുഡ് ഇഷ്ടം
എന്ത എല്ലാ എന ഫുഡിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടൊന്നുമല്ല എല്ലാ ആഹാരങ്ങളും കഴിക്കും നന്നായിട്ട് അതിന്റെയക്കെ ഒരു വാല്യൂ മനസ്സിലാക്കി ഈ വൈ്യായികം വന്നതിന് ശേഷം അതുകൊണ്ടും എല്ലാം കഴ ഇഷ്ടങ്ങ പിന്നെ കു ഫുഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൂടി നോിട്ട് എ പതിന് നമ്മളത് കഴിക്കും
അത് കഴിക്കാൻ പറ്റാത്ത ഫുഡുണ്ടോ
ആഹ ഭയങ്കര ഹെവി ആയിട്ടുള്ളതൊന്നും മൂന്നു നേരം ഒന്നും കഴിക്കില്ല ഓ അ നേരം നോർമലി കഴിച്ചാൽ മൂന്നാമത്തെ നേരം ലൈറ്റ് ആയിട്ട് കഴിക്കും
ഓ ആ സംസാരിക്കുന്ന ബുദ്ധിമുട്ടിട്ടൊന്നുമല്ല
ഇല്ല സംസാരിക്കും ബുദ്ധിമുട്ടൊന്നുംുമല്ല ഞാൻ തന്നെയ ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എടുക്കും
ആഹ ആഹ വേറെരാ വീട്ടിലുള്ള
ഞാൻ ഹസ്ബന് മാത്രമേ ഉള്ളൂ ഇല്ലില്ല
ആ
ഹക്കെ നോക്കിയന് വേണം ശേഷം ഇം വേണം ഇനി
അപ്പൊ ഹസ്ബൻറിിന്റെ അച്ഛന്റെ അമ്മ നി ഇവ ഇയാള അച്ഛന്റെ അമ്മ
എൻന്റെ അച്ഛനമ്മ എൻറെ വീടിലാ
ആസ്പറ്റല്ല
അരിിച്ചൂ
ആണോ ആഹ അങ്ങനെ ഉ ആ മക്കളെന്താ ആ അടുത്ത കല്യാണം കഴിഞ്ഞാണ്
മനശ
മൂന്ന് വർഷംച്ച മൂന്ന് വർഷം ആയ കല്യാണം കഴട്ട്
ആഹ കല്യാണ
ആഹ അൊ അസുഖം തുടങ്ങിട്ട് മൂന്ന് വർഷം
ഇല്ലല്ല അയനക്കാളും കൂടുതലായി
അനെ ആ കല്യാണ മാരേജ് ടൈമിലല്ല സൂക്കടണ്ടോ
ആഹ വയ്യാതെ ഇരിക്കുവായിരുന്നു ഞങ്ങള് ലഹ്വാ അറിയി മേജണ്ഴ
ആ പുള്ളിക്ക അത് പ്രശ്നംല്ലായിുന്ന അലെ
അല്ല ഞങ്ങ പത്തു പതിനൊന്ന് വർഷം സ്നേഹിച്ചിട്ട് കിട്ടിയതാണ്
ആഹ അത്രമേ രഷത്തിലായിരുന്നു
ആഹ ഇത്ര ഈ എനിക്ക് വേണ്ടീട്ട് ജോലി വരെ കളഞ്ഞിട്ട് വരു അല്ലേ
ആഹ് ഹഹ് ഉ പൊന്ന പോലെ സ്നേഹിക്കുന്നുണ്ടല്ലേ ഉം ഉ അ വഗയാണ്
ഉം അതെ
അങ്ങനെ ചില ആളെ കിട്ടിയല്ലോ ജീവിതത്തില്
ഉ അങ്ങനെ ഒ ഒന്നും മാറ്റി നിർത്താറില്ല സിനിമ ആ പോവും എനിക്കായിട്ട് ഒരു ഒരാഴ്ചൽൊ ഒരു ദിവസം െന് ചെയും അന്ന് നല്ലട്ട് രണ്ടുപേരും ജന കുക്കി പാട്ടക്കി ഇന്ന മണിട്ടല ഏതെങ്കിലും മൂവി ഡൗൺലോഡ് ചെയ്ത് കാണുക അങ്ങ എാ കാര്യങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാവും
കയർ ചെയ്യുന്നാണോ
രണ്ട പർക്കും സിനിമ കുറച്ച് സിനിമയും പാട്ടും ഭയങ്കര കൂട്ടത്തിലാണ് ഏത് അത്വ്യം നല്ല സിനിമകൾ ഇറങ്ങിന്ന് റിവ്യൂ കിട്ടിയാലും കൂട്ടിക്കൊണ്ടുപോവും ജോലി കഴിഞ്ഞിട്ട് രാത്രിത്തെ ഷോ ബുക്ക് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകവും
ഉം ആ വസ്തുനെ കുറിച്ച് നല്ല അഭിപ്രായം
ആ
പൊതുവേ ലവ് മാരേജ് ഒക്കെ കൊറച്ച് കൈ നേരാതെ വറ
ലവ് മാരേജ് ആയത് ഇത്ര ഓക്കെ ആയിട്ട് പോകുന്നത് അല്ലാതെ ഇപ്പോഴത്തെ ഈ അസുഖത്തിന്റെ ഇതിലൊക്കെ അറേഞ്ച് മാരേജ ആയാല നമു ഒരിക്കലും മ്പോട്ട് പോകാൻ പറ്റും
ആ അല്ല പൊതുവേ പൊതുവേ പറയുന്ന ലവ് മാരേജ് ആണെന്നുണ്ടെും കൊറച്ച് കഴിയുമ്പോ അത് താറുമാറാവരുണ്ടന്ന്
ലവ് മാരേജിലും ഉണ്ട് അറേഞ്ച് മാരേജിലും ഉണ്ട്
ആ
കറക്റ്റ് ഒരു പണെണ്ണം നമ്മൾ ചൂസ് ചെയ്യുന്നതിലാണ്
ആ
ഇവിടെ അ ഹസ്ബൻറിന് ഞാൻ മാത്രല്ലേ ഉള്ളൂ
മ്മ്
അപ്പൊ പിന്നെ കൊറ അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്.
ബ്രതേഴ്സും സിസ്റ്റേഴ്സും ഒന്നുംല്ലപ്പൊ ആ ഹഹ ഹഹ
ഫാമിലിയ ആയിട്ട് മറ്റുള്ളവരായിട്ട് ഒന്നും വലിയ അടു പോവില്ല അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ മാത്രല്ലേ ഉള്ളൂ പിന്നെ ഞാനാണ് ലോകം ഞാനന്ന ഒന്നൊരാള് മുന്നോട്ട് ജീവിക്കാ എന്നത് എന്നെക്കാൾഉപരി ചേട്ടൻ്റെ ആവശ്യമാണ്.
ആ
മ്മ് ഓട്ടോമറ്റിക്കിലി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയുല്ലോ ഓക്കെ ശരി വിളിക്കാമെ